ഹലോ ആ ആ കേൾ- ണ്ട് എന്തൊക്കെ വിശേഷം മ് ചായ കുടിച്ചു
അവിടെ കുടിച്ചില്ലേ ഇല്ല മോന് വന്നിട്ടില്ല വലിയ ആള് വന്നു വന്നിട്ടില്ല ചെറിയ ആള് വന്ന്
ആ എത്ര മണിക്കാ എത്തുക
ഓന് അഞ്ചരആവുമ്പോഴേക്ക് എത്താറുണ്ട് ഇന്ന് ഇപ്പോ അഞ്ചേ മുക്കാല് വയ്യ എന്തപ്പോ വരാത്തെ നാവോ ചില ദിവസവേ വൈകും കുട്ടികള് കേറാനും ഇറങ്ങാനൊക്കെ വൈകുമ്പോളേ ചെറിയ കുട്ടികളും ഉണ്ടാവുമ്പോ അല്ല കുറച്ച് ഇച്ചിരി ദൂരാണ്
ദൂരാണ് ല്ലെ എത്ര ക്ലാസ്സിലാ പഠിക്കണെ
വല്യാള് മൂന്നില് ചെറിയാള് യു കെ ജി
ഏ ശരി മ് രണ്ടാളും ഒരു സ്‌ ക്കുള്ളഞ്ഞേ
ആ അതെ അതെ
ഞാനിപ്പോ കുട്ടികൾക്ക് ഇന്ന് മീറ്റിംഗ് ഇണ്ടയ്നി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിയാണ് മ് പി ടി എ മീറ്റിങ് ഓ അത് എക്സാമിന്റെ ആ എക്സാമിന്റെ മുന്നേ ആയിട്ടൊരു മീറ്റിംഗ് വരും മ് ആ അതായത് കുട്ടികളെ പഠന കാര്യങ്ങ- അതൊക്കെന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു നമുക്ക് ഒരു ക്ലാസും അല്ല പ്രൈവറ്റാണ് മ് അപ്പൊ ഇല്ല ഇല്ല എക്സാം ഇപ്പൊ ക്ലാസ്‌ഒക്കെ തൊടങ്ങി പോവാൻ തുടങ്ങിയിട്ടല്ലെ ഉള്ളൂ ആ അപ്പൊ അതി അതിന്റെ മുന്നെ ഒരു പി ടി എ ആയിട്ട് ഇങ്ങനെ ഒരു മീറ്റിങ് ആ ആ കൊറെ കാര്യം പിന്നെ കഴിഞ്ഞ പരീക്ഷക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിയവർക്കും അങ്ങനത്തെവർക്കൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനം ഒക്കെ കൊടുത്ത് മ് നമ്മള് ടീച്ചർമാരെ ഒന്ന് പരിചയപ്പെട ക്ലാസ്സും ടീച്ചർമാരെ പി ഇനിയിപ്പ എക്സാം ത ലുണ്ടാവും സി എ സി പിടിഎപറഞ്ഞാണ്ട് ആ അങ്ങനെ
എന്താ ഗവൺമെന്റ് സ്കൂള് അട വ കൃഷ്ണ അവണേന്റെ മുന്നേ ഇണ്ടാവും ഏഹ് ടീച്ചേഴ്സിനെ പരിചയപ്പെടലൊക്കെ എക്സാം കഴിഞ്ഞ കഴിഞ്ഞേക്കനെ ആ
ആ് ഇവിടെ ഇവരൊക്കെ ഗവൺമെന്റ് സ്കൂള് ന്നെ ഇപ്പോ ഞാന് നമക്ക് സ്കൂൾ മദ്രാസൊക്കെ ഒരുമിച്ച് ഉച്ചാവയും ചെയ്യ പിന്നെ ഇൻക്ക് ഇന്റെ വീട്ട് പെട്ടന്നും ഇവിടന്നൊക്കെ പോവുന്ന ഒരു ഇത് ഇതാക്കിയതാണ്
ആഹ്ആഹ്ആഹ്ആദ്യംഗവൺമെന്റിലായിരുന്നു സാധാരണ ആദ്യം പ്രൈവറ്റ് ചേർത്തിട്ട് പിന്നെ ഗവൺമെന്റക്ക് മാറ്റ ലാണല്ലോ ഞാന് അങ്ങനെ ചെയ്ത ഫസ്റ്റ് ഒന്നാം ക്ലാസും പോയി രണ്ടാം ക്ലാസ് ക്കാണ് ഇപ്പ ഗവൺമെന്റി ചേർത്
ആഹ് ഇവരൊക്കെ ആ ഒക്കെ നാലാളും നാല്‌വിധത്തിലാണ് ഫ ഇപ് ആള് ഫസ്റ്റ് ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളേനു പിന്നെ ഓന് ഗവൺമെൻ്റ് സ്കൂൾകാക്കി രണ്ടാമത്താള് എൽ കെ ജി യു കെ ജി പ്രൈവറ്റിലേനു പിന്നെ ഗവൺമെന്റ് സ്കൂൾകാക്കി ഇപ്പ എട്ടാം ക്ലാസ്ക് പ്രൈവറ്റിത്തന്നാക്കി
ആഹ് ആഹ്
ആഹ് അ അതെസ് ക്കി പിന്നെ അടുത്ത ആളെ എൽ കെ ജി യുകെ ജി പ്രൈവറ്റ് ഏനി പിന്നെ മാം മൂന്നാം ക്ലാസ് ഞാ ഗവമെൻറ് സ്കൂൾക്ക് ആയി ക്കി ഇപ്പൊ നാലാം ക്ലാസ് ക്ക് വീണ്ടും പ്രൈവറ്റ്ക്കാ
ആ മക്കള് ന്നിട്ട് നേര്ത്തെ വരോ എപ്പളാ വെര മക്
ഇല്ല അവര്ക്ക് നാലര വരെയാണ് ക്ലാസ്സ് അം രാവിലെ വ്ട്ന്ന് ര് ഏഴേമുക്കാലിനൊക്കെ പോകും
ആ അത്ര നേര്ത്തെ പോവുലേ
വരും ബസ്
ആ കൊറെ ദൂരാണ് മദ്രസ് ണ്ടാവോണ്ടായിരിക്കുംല്ലേ ഇത്ര നേര്തെ
ന്നെണ് ആ മദ്രസ് സ് ഓര്ക് ഓര്ക്ക് ഒമ്പതണി മുതല് എന്താണ് രൺ എട്ടര വരെ സ്കൂളാണ്. പിന്നെ രണ്ടര മു മുതല് നാലര വരെ മദ്രസ്
ആ അങ്ങനെണ് സ്കൂൾ കഴിഞ്ഞിട്ടാണ് മദ്രസ ല്ലേ ആ.
ആ ആ
ആ പിന്നെവിടെ സ് സ്താദ്മാര്ൺ ണ്ടാവുള്ളൂ പിന്നെവര് നാലരക്ക് മദ്രസ് വിട്ടിട്ട് ആണ് വീട്ടിക്ക് വെര അപ്പൊ നാലര അൻ ഞ്ച് മണിക്കാവുമ്പം അഞ്ച് മണിന്റെ മുന്നായിട്ടെത്തും വീട്
ആ ആ ന്ന്ട്ട് മക്കള് വരുമ്പോഴേക് എന്തങ്കിലുക്കെ ണ്ടാക്കോ
ആ ഓര്ക്ക്‌ പ്പൊ ഇന്ന്പ്പോ ജ്യൂസ് അടിച്ചിക്കാണ് പൈനാപ്പിള് ഉണ്ടെയ്ന്നു വി ല്ലേ ആ അപ്പോ അത് ജൂസ്
ആ ആ തൊടുവില് ണ്ടായിട്ടുണ്ടാവുംല്ലേ ഉം ഇപ്പൊരു ആ പൈനാപ്പിൾ സീസൺ ആണല്ലോ
ആ അതെ ഇപ്പൊ ഇങ്ങനെണ്ട് വീട്ടിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളത് പിന്നെ അതെന്നെ വെക്കും അല്ല റബ്ബറില്ല നമ്മളെ വീട്ടില് നമ്മള അത്യാവശ്യ ഉള്ളതക്കൊ കൃഷി ചെയ്തുണ്ടാക്ക്ണ്ട് ആ ഓ എല്ല ആ അത്യാവശ്യത്തിനുള്ള ച കമാ മറ്റേ വിയറ്റ്നാം ചക്കല്ലേ അത്ണ്ട് പിന്നെ മാങ്ങ പല ഐറ്റംസ് മാങ്ങ ണ്ട് റംബുട്ടാൻ ണ്ട് മൾബെറി ണ്ട് മാങ്കോസ്ത്യബിയു പിന്നെ അങ്ങനത്തൊക്കെ ഇല്ല കായ്ക്കാൻ തുടങ്ങിട്ടില്ല അപ്പൊക്കെ ഇങ്ങനെ തൈ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് ഇങ്ങനെ പൊങ്ങി വരണ്ട് പിന്നെ അബിയുണ്ട് പിന്നെ മിറാക്കൽ ഫ്രൂട്ട്
ആഹാ മറാക്കൽ ഫ്രൂട്ട് ഇണ്ടായോ
ആ അതിണ്ടായിന്ന് അത് ഞങ്ങള് വാങ്ങിയ സമയത്ത് തന്നെ ഓ വാങ്ങിയ സമയത്ത് അത് ത്മ്മെ കായ്ണ്ടേയ്ന്നു
ആ ആ അത് ചെറിയ അധികം ഹൈറ്റിലൊന്നും
ഇല്ല ഇല്ല ഇല്ല ഇല്ല ചെറുതാണ് പക്ഷെ ഞങ്ങ അടുത്ത വീട്ടിലുണ്ട് വല്യ മ ണ്ടായി പക്ഷെ അതി അത്ര കായല്ല ഇവടെ അതിം എട ക്ക് ഇണ്ടാവും അതിന്റെപ്പറത്ത് തന്നെ ഈ സ്റ്റാർ ഫ്രൂട്ടില്ലേ എന്താ ഇനി പറയങ്ങളെ നാട്ടില് ചതുരപ്പുളിറി ആ ആ അതിന്റെ ചെറിയ ഒട്ട് തൈ വെച്ചണ് ചെറുപ്പ ഇപ്പത്ത തന്നെ കായ് വാങ്ങിയപ്പോളേ കായുണ്ടേ ഈ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചാണ്ട് ഈ ചതുരപ്പുള്ളി തിന്ന് കഴിഞ്ഞാ എന്തിനും മധുരന്നറിയോ പുളിള്ളത് കഴിച്ചാ നല്ല മധുരാണ് ആഹ് നല്ലതാ അപ്പൊ അതുണ്ട് പിന്നെ മറ്റേ മുന്തിരി ഇണ്ട് അതെ അങ്ങനെ വെള്ളിയമ്മ കയറി പോണേ ഉള്ളു കായൊന്നുമില്ല ആ പിന്നെ മ തുണിനാരങ്ങാ ഇണ്ട് പിന്നെ ചക്കപ്പഴം ഇണ്ട് ആഹ് ഇണ്ട് ഇണ്ട് പിന്നെ പൈനാപ്പിൾ തൊടുവിന്റെ ചുറ്റു ഭാഗം അങ്ങനെ പൈനാപ്പിൾ ഉണ്ട് ഉം അതിങ്ങനെ നമ്മള് കൊ പിന്നെ ഇപ്പ ഇന്ന് പറ ചാല് അയ്ന്റെ തലഭാഗം കൊണ്ട് പഴം ഇഷ്ടംമാരി ണ്ട് അതിഷ്ടം പോലെണ്ട് കുന്നം പഴണ്ട് റോബസ് ണ്ട് കഥളി ണ്ട്
ഔ എല്ലാണ്ടല്ലോ അപ്പൊങ്ങക്ക് ഫ്രൂട് സ് നെന്നും ബുദ്ധിമു ട്ട്ണ്ടാവൂല ഫ്രൂട്സ് കടേക്ക് ക്കെ ചെന്നാല്എന്താ വെല ഫ്രുട്ട്സ്ന് മ് എന്താ റമ്പൂട്ടാനും മേ മ്പസ്റ്റ് നെക്കെ ഞാൻ ന്റെ മക്കൾക്ക് പൂതിയായി ട്ട്
ആ ഇ ഇവിടെ കായ്ച്ചു റംമ്പുട്ടാനൊക്കെ നല്ല കായണ്ട്
കാഴിച്ചിട്ട് ഏ
ആ നല്ല ടേസ്റ്റ് ണ്ട് ആ ആ ഇവര് സ്കൂള് വിട്ട് വരുമ്പോ അദിൻ മന്ന് പറിച്ചിട്ടാണ് അകത്ത്ക്ക് വരാ നല്ല ചുകപ്പ് കളറായി നിക്ക്ണ്ട് അങ്ങനെ അണ്ണാനും അവ് വവ്വാലൊക്കെ കൊണ്ടോവും അയിനൊക്കെ നമ്മള് കവറൊക്കെ ഇട്ട് നെറ്റൊക്കെ ഇട്ട് വെക്കലാണ് തത്ത ആ ആ ആ നമ്മ ആ ഒന്നായിട്ടല്ല ഞ നമ്മൾ ഈ മാർക്കറ്റിന്ന് പ പച്ചക്കറി വാങ്ങുമ്പം ഒര്നെറ്റ് കി ട്ടുലെ അത്ങ്ങനെ അത് ഓരോരെ കൊല ഇങ്ങനെ ഓരോര് ക്കതായി
ആആ അപ്പൊ അയ്നെക്കോ അതിന്റെ കൊലകളൊക്കെ ഇങ്ങനെ തലപ്പത്ത് ചുള്ളി
തലപ്പത്ത് ആ അതെ അതെ അതെ ആ അങ്ങാത അ ചെർതാണേ ഇന്റെ നമ്മളെ കൈ റ്റെള്ളൂ മരം ആ ഇത് കഴിഞ്ഞ റാ വശ്യം
ക്കെ ഹൈ
വലുതാണ് ലേ ഞങ്ങള്ത് വാങ്ങിയ സമയത്ത് പറഞ്ഞിരിന്നു ഇതിങ്ങനെ പൊങ്ങിപ്പോവാന ക്കരുത് ഇങ്ങനെ കട്ട് യ്ത് കൊടുക്കണം ഇന് പ്പം പിലാവായാലും മൂച്ചിയാലും റമ്പു ട്ടാനായാലും ഇങ്ങനെ പൊങ്ങി പോവാ നയക്കരുത് അതിന്റെ ആ കായന്റ സീസണ്കയി ഞ്ഞ് കയി ഞ്ഞ അത് വെ
കട്ട് ചെയ്യുവാണ് ആ അങ്ങനെ ചെയ്തിട്ടണല്ലേ
അപ്പോം നമുക്കിങ്ങനെ ആ കുറ്റിച്ചെടിയായി ട്ട് നമ്മള നമ്മള ഇതിലേറെ പൊ ഞാൻ അയക്കരുത്
ആ ആഹ് ആ
ചെയ്യും
ആ എല്ലാ പ്രാഷോം അങ്ങനെ വെട്ടുന്നുണ്ടാവുംല്ലെ എങ്ങനെ കൊല്ലത്തി ത്ര പ്രാശ്യം വെട്ടും
ഞമ്മളിപ്പോ ഇപ്പൊ ഇതു വരെ ചക്കെക്കെ വിരണം ചക്കൊക്കെ ഇണ്ടായിന അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതി്ന്റെ ക്കെ തൂമ്പ് ക ട്ടേയ്തു പ്പ അപ്പുറത്തക്കും ഇപ്പർത്തിക്കും അക്ക ക്ക് വേറെ വെര്ണ്ട് ഇനി കായ് വരിയാണെ അതിൽമേല ഒക്കെ വെരും
ആഹ് ആഹ് ആഹ് ശരി
പിന്നെ അതിന്റെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു മതി ആ പിന്നെ കിയങ് വർഗ്ഗങ്ങളായിട്ട് വേറെണ്ട് ഇഞ്ചി ണ്ട് മഞ്ഞ മഞ്ഞളുണ്ട്
ആഹ അപ്പൊ നല്ല സ്ഥല ഉണ്ടാകൂല്ലേ ങ്ങൾക്ക്?
സ്ഥലണ്ട്
ആ ഇവിടെ എനിക്ക് അതാണ് പ്രശ്ന സ്ഥലം അല്ല സ്ഥലം വളരെ കുറവ ഏഴു സെന്റ് സ്ഥലമാണ് അതില് ഉള്ള സ്ഥലം മുഴുവൻ ക ട്ടുകയും ചെയ്തു. അപ്പൊ പിന്നെ കുഴിച്ചിടാന് സ്ഥലേ ഇല്ല പി
ഉപ്പള്ള സമയത്തെ ഉ പ്പൊരു കൃഷിക്കാരനി പക്ഷെ ഇപ്പന്ന് പൂളാ ച കിഴങ്ങേ മധരയ്ക്ക് അങ്ങനത്തൊക്കെല്ലേ അങ്ങനത്തൊക്കെയ നോ കലളീനും
ആഹ്
പോയാണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ചിറയിൽ ഗാർഡൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കുറെേ തൈകളൊക്കെ വാങ്ങി പക്ഷെ ഒക്കെ സക്സസ് ആയി
ആഹ് അതെ ആഹ്
അന്ന് ഞ നമ്മള് വെറുതെ ആയില്ല പൈസൊക്കെ കൊടുത്ത് വാങ്ങിച്ചതൊക്കെ മുതലായി കുറെ കായകളുണ്ടായി ചക്കയൊക്കെ നല്ല ടേസ്റ്റ്
ആഹ് അതി ചോള അല്ലെങ്കിലും ടേസ്റ്റ് ട്ടാവു
നല്ലട വല്യ വലിപ്പൊന്നും ഉണ്ടാവില്ല ന്നാലു അത് അടിപൊളിയാ നല്ലതാ
ആഹ് ആഹ് നല്ല
ഉം തൾ ഉള്ള് നല്ല ചുകപ്പ് കളറാ ആ ആ പിന്നെ ഇതുണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് അത് പിന്നെ ആ അതുണ്ട് അത് കാണാനുള്ള ഭംഗിയള്ളൂ കായ് അത് ഉള്ള അത്ര വലിയൊരു മതി തിരൊന്നുമില്ല
ത് മധുര ഇല്ല ടേസ്റ്റ് കുറവാ എന്നാലും നമ്മൾ എന്തുവാ ഫ്രൂട്ട് കടെന്നു വാങ്ങിക്കണതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്
ആഹ ഈ വീട്ടില് പക്ഷെ അതിൽതന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് നല്ല ഉള്ളിൽ സുഖപ്പ ഉള്ളതുണ്ട്
ആ ആ് ഇങ്ങളീ പറഞ്ഞ പോലെ ഞങ്ങളെ നാട്ടിലെ ഒരു കക്ക ണ്ട് കുറേ സ്ഥലവും അടെ ഇങ്ങനെ പല ഐറ്റംസും ഫ്രൂട്ട്സ് ഉണ്ട് അപ്പൊ അവിടുന്ന് ഇപ്പൊ കൊണ്ടന്നീന്നു ഞങ്ങള് മാർക്കറ്റ് നിന്ന് വാങ്ങിയത് ടേസ്റ്റ് ഉണ്ടായിന്നില്ല
ആഹ് ആഹ് ആഹ് പിന്നെ എനിക്ക് തോന്നണ മഴ ആവ്പ ടേസ്റ്റ് കൊറയാ തോന്നുന്നുണ്ട്ല്ലേ ആഹ അങ്ങനെയൊക്കെയുണ്ട് തോന്നുന്നുണ്ട് അതണ്ട് സംഭവത്തി അതും ഉണ്ട് എല്ലാം ഉണ്ട് ഒരു വിധത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള ബക്ക ഉണ്ട്
ആഹ ആഹ ആഹ
അപ്പ പിന്നെ അങ്ങനെ എനിക്ക് അല്ലേലും
ആഹ എനിക്കും അതെ ഭയങ്കര ഇഷ്ടാ ഞാൻ എപ്പോളും പറയും ആ ഞമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഇഷ്ടള്ളതൊക്കെ കുഴിച്ചിടണ്ന്ന്
പിന്നെ ഇതൊക്കെ ടെറസിലൊ ക്കെ പറ്റും
ആഹ ഞങ്ങള് ഭയങ്കര റേറ്റ് ആണ് എന്താ ഈ ഡ്രമ്മിൽ വാങ്ങി ഡ്രമ്മിൽ ഡ്രമ്മിൽ ഇള്ള മര തന്നെ അങ്ങനെ വാങ്ങാൻ കിട്ടല്ലോ അതിനൊക്കെ ഭയങ്കര റേറ്റാണ് പതിനായിരം പതിനായിരൊക്കെയാണ്
റംബൂട്ടാനൊക്കെ കായഇള്ളതിലെ ഏ അത്രക്കെ ഇണ്ടല്ലേ
ആയിരൊക്കെ പറയണ്ട്
ഞങ്ങള് ഈ ചിറയിൽ അവിടെ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇണ്ടായിരുന്നു അങ്ങനെ ഡ്രമ്മിൽ വെച്ച മാവും എല്ലാണ്ട്
ആഹ അത് നമ്മുക്ക്ന്നെ ഡ്രമ് സെപ്പറേറ്റ് വാങ്ങിട്ട്
ഉ പക്ഷെ അത് ഞമ്മളെ മണ്ണില് വെക്കണ അത്രന്നും അതി
ഇണ്ടാവില്ല ആഹ ഉം പിന്നെ അതിനായിട്ടരു മരുന്നൊക്കെ ഉണ്ട് തോന്നണ്ട് അയിനായിട്ടല്ലെ ആ ആ ആ ഈ എന്താ ഡ്രമ്മില് കുഴിച്ചിട്ടുണ്ടെന് അങ്ങനത്തതേ ഉണ്ടാവുള്ളു തോന്നണ്ട് നമ്മൾത് സെപ്പറേറ്റ് കുഴിച്ചിട്ടാലും തോന്നണ്ട്
ഇണ്ടാവൂല ഉം പിന്നെ ആഹ ശരി എന്നാ